ഹലോഎന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി
എന്ത്
ആഹ്പറയണ്ട് പിന്നെയെന്താ.. ആഹ്... ഞാനിപ്പംനിന്നോടു നേരത്തെവിളിച്ചപ്പോളെന്തോന്നന്നുചോദിക്കാൻ വിചാരിച്ചിരുന്നതായങ്ങു മറന്നുപോയി
നമ്മളോരോ ജോലിയുടെ ഇടയില്
ആഹ് അതെ അതു വിട്ടു പോയി ങ്ങ ഗ്യാസിന്നലെ തീർന്നു.
ഓ അപ്പൊയിനിയെന്താ ചെയ്യുന്നേ?
ഇനി എറകെടുത്ത കത്തിക്ക
ഓ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എങ്ങനെയാണ്
ആണ് കാണുംപക്ഷേ എനിക്കിപ്പതന്നെ ചേലായതു കൊണ്ടു അത്രയ്ക്കങ്ങോട്ടു തോന്നുന്നില്ല.
ഏ അവിടാരോ എങ്കിലുണ്ടെങ്കില് വരോടുഹെൽപ്പു ചെയ്യാൻ പറ എനിക്കറിയില്ലായെനിക്ക്.
അതാ ചോയിക്കുവാസീരിയസ്സിലി
ഞങ്ങളെ പിന്നെ ഞങ്ങള് ഇവിടൊക്കെയെന്തോ മുകളില്
പുതിയവീട്ടിലോട്ടു മാറിയിട്ടെത്രവർഷമായി.
ആറുവർഷം.
ആറുവർഷായിട്ട് നീ തീ കൂട്ടിയിട്ടില്ലല്ലോ
ഇല്ല.
ആഹ് ഇതൊന്നും പറഞ്ഞിട്ടുകാര്യല്ല ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നു അല
ആഹ് ഞാനു വീട്ടില് പോയേ ഞാൻ വീട്ടിൽപോയാലു ഞാൻ പറയും. എനിക്കുതീ കത്തിക്കാൻ കഴിയൂലാട്ടോ എന്താ പറയാ.
അതൊക്കെയങ്ങ് പറയുംവേണമോനോട് ഓ ഇജോറെവിടുന്നാ പോയതെന്നറിയില്ല.
പക്ഷേയങ്ങനെ പറയില്ലാ ഞ്ഞാ ഏ ഞാൻ അയിന് നമ്മളെല്ലാവരും കൂടെ എല്ലാവരു കൂടെയുണ്ടാകുമ്പോളാണല്ലോ പോവാ
ആഹ് അതെ ആ പിന്നെയോരോരുത്തര് ഓരോ ജോലിക്കു നിന്നാല്.
ആഹ് എന്റെ എനിക്ക് എന്റെ ഏറ്റവും ചെറിയൊരു സിസ്റ്ററുണ്ട്. അവള് പെട്ടെന്നു പണി തീർക്കു അവൾക്കടുക്കളയിലത്തെ പണി. അവള് ഭയങ്കര പാവാ
ഉം ഉം
അടുപ്പത്ത്തെ പണി പെട്ടെന്നുതീർക്കു അവൾക്കു വൃത്തിയാക്കന്നുള്ളതു ഭയങ്കര ടാസ്കാ അവൾക്കതു കഴിയുല്ല അവളത് ചെയ്യൂല്ല
ആഹ് ശരി ഓരോരുത്തർക്കൊരോ ആഹ് ശേ അവർക്കതുവൃത്തിയായി തോന്നും. കാണുന്നവർക്കുതോന്നു
അങ്ങനെയില്ല വൃ അതല്ല അങ്ങനെയല്ല ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരുഫുഡ് ഇണ്ടാക്കാണെങ്കി ഒരുപാത്രടുത്ത്
ആഹ് എനിക്കത്രയിക്കിഷ്ടല്ല കാരണം അത്അപ്പപ്പം കഴിച്ച മു മു സുഖാണേ അതൊക്കെകഴിഞ്ഞിട്ടൊരു വലിയ ജോലിയെടുക്കു നന്നാക്കാന്നു വെച്ചാ
അല്ലേജ അപ്പൊ ഞാനെന്നുപറഞ്ഞാല് അവിടെ പാത്രം കഴുകാനാ ഞാൻ നിൽക്കല്
ഉം ഉം
എനിക്കത്എനിക്കീ വൃത്തികേടായി നിൽക്ക പറഞ്ഞാ ഭയങ്ക ബുദ്ധിമുട്ടുള്ളകാര്യ അപ്പ ഞാനതി
ഉം ഉം നിക്ക് നല്ലവൃത്തി തോന്നുന്നൂലേ.
ഉം അത്യാവശ്യം ആമ് അപ്പൊ അവള് എന്താ പറയാ ഇങ്ങനെ അവളങ്ങെ ഓരോ ചെയ്യുമ്പോ ഞ എന്തയ്യും അവള് കിച്ചണ വൃത്തി വൃത്തികേടാക്കിയിട്ടത് വർക്ക് തിയൊക്ക ഇറങ്ങിയ ഞാ കിച്ചണക്കെ ക്ലീക്കി ഇതാക്കി വരുമ്പോക്ക അവളണ്ടാവും പിന്നെ അട് ക്ക്ക്കെ പാത്രൊക്കെ കൊറ കൂട്ടി വെച്ചിട്ടുണ്ടാവും ഹ്‌ ആ അവരുടെ മക്കൾന്ന് പറഞ്ഞാലല് ഇങ്ങനെ അവളെ പോലെ തന്നെയാണ് കാരണം എന്താ വെച്ചാല് ഫുഡ് കഴിക്കുമ്പോ അവർക്ക് ആ ഫുഡ് കഴിക്കണ നല്ല കോമഡിയാണ് അവിട ചെറിയ മോളിന്റെ ഫുഡ് ചോദിക്കും ഫുഡ് ചോദിച്ച അപ്പണ്ട് കഴച്ച് പോയി പിന്നെ അടുത്ത ആൾ ചിലപ്പോം നമ്മൾ ഓരോരുത്തരോരരുയിട്ട് കയി ക്കാ ചിലപ്പോ എണീറ്റ് വര ഓരോരുത്തര ഒരു ടീം ആയിരിക്കും അപ്പൊ ഇവള് അവര് കഴിക്കുമ്പോഴും അവള് പറ എനിക്ക് വെശക്കണ്ടാറിയു ഓൾക്ക് ഭയങ്കര വിശപ്പാ
ആഹ് ആഹ്
എന്നിട്ട് അവള് ചില സമയത്ത് അങ്ങനെ വെറുതെണ്ട് ഒഴിവാക്കിട്ട് പോകും. അപ്പം ഞാൻ പറയും അങ്ങനെ കൊടുക്കണ്ട ആഹ് അവറത കളെ അപ്പ ഞാൻ പറയും അങ്ങനെ കൊടുക്കണ്ട കാരണം എന്താ വെച്ചാൽ
കഴിക്കാൻ വേണ്ടിട്ടാവില്ല ചിലപ്പോ? ഒരാള ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ചോദിക്കുന്നക്കെ ഉണ്ടാവുമല്ലോ?
പക്ഷേ അവൾ അവളോട് അങ്ങനെ അവ അവർക്ക് അവരുടെ ആഹ് മ അവർ മക്കളന്ന് പറന്നാൽ അവരോടങ്ങനെ ആഹ് നോന്ന് പറയാൻ പാടില്ല
ആഹ് അങ്ങനെ ചെയ്യലായതാണ് അവരെ അങ്ങനായിരിക്കും വളർത്തിയെടുത്തത് എന്താ സൗണ്ട് അടുക്കളയുടെ ആയിരിക്കുംല്ലേ
അല്ല ഞാനേന്ന് മുകളിൽ കേറി അപ്പൊ മുകളിൽ കേറിയപ്പൊ മക്കളെ ടോയ് നന്നായിട്ട് വച്ചിരുന്നു അപ്പോൾ ഒരു ബോസിലാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാ ആ ബോക്സിന കൊന്തിച്ചപ്പോൾ അതിൻ്റെ അടി- പൊട്ടി- ഫുള് വിദറി ചിതറി- ഊറ്റം കണ്ടോ അതിങ്ങനെ സ്റ്റേറും കൂടെ ആവുമ്പോ ഓരോന്നു രഉണ്ടുരിണ്ട് തഴോട്ട് പോകുന്നത് കൂടെ കാണുമ്പോ- എന്തെന്നില്ലാത്ത ആഹ്ലാദം- ഇതിലാണെങ്കിൽ കൊറെ ലൊട്ട് ലൊട്ക്ക് സാധനങ്ങളാ ഒരാവശ്യം ഇല്ലാത്ത കൊറെ സാധനങ്ങൾ ഇനി ഇപ്പ അത്- മം നമ്മൾ അടിച്ചൊക്കെ വരുമ്പോ എന്തെങ്കിലും സാധന കണ്ടാ ചെലപ്പോ ഒരു പെട്ടിയോ- അല്ലെങ്കിൽ ഒരു അവരിന്നോട് പറഞ്ഞു അങ്ങനെ- ഫ്ലിപ്കാർട്ടിൽ നമ്മള് കണ്ടിട്ടില്ലേ പിന്നെ ബോക്സ്ല്ല അതല്ല ഒരു വീടില്ലേ എന്താ പറയാ ഒര് കളിക്കാനൊരു വീടില്ലേ- ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ഹലോ